വിശേഷൊക്കെ കേൾക്ക്ണ്ടാ?
കേക്ക്ന്ണ്ടാ?
കേക്ക്ണ്ട് ട്ടാ
പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ?
സുഖാണ്. അവിടെ എന്താ വിശേഷങ്ങള്?
ഇവിടെ ചാ കൊച്ചിന് ചായ കൊടുത്ത് ഇങ്ങനെ വെളിക്ക് എറങ്ങിയത വടെ വെയില്ണ്ടല്ലേ അന്നേരം. ഉം
ആഹ് ഇന്ന് വെയില്ണ്ട് ഇന്ന് മഴല്ല.
ആഹ് ഒരു വെയ് ല് കാണട്ടെന്ന് പ ന്നെയെന്നെ അന്നേരം വെയില് എല്ലാവരും ഡ്രസ്സ് വിരിച്ചിട്ട് പിന്നെ ഇവിടെയാണെങ്കിൽ പൂച്ചയും കൊണ്ട് ഭയങ്കര എടങ്ങേറാ പൂച്ച വണ്ടിയുടെ സീറ്റിലൊക്കെ കേറിയിര്ന്ന് സി സീറ്റൊക്കെ
ഷീറ്റൊക്കെ മാന്തി പൊളിക്ക്ണ്ടാവു ല്ലേ? ഉം ഹലോ കേൾക്ക്ണില്ല്യേ? റേഞ്ച് ബ ബ് ബുദ്ധിമുട്ട്ണ്ടാ? കേൾക്കണില്ല?
ആഹ് ഹലോ കേന്ന ആ ഇപ്പ കേക്ക്ന്ന?
ആഹ് ഇപ്പ കേൾക്ക്ണ്ട്.
ഹലോ
ആഹ് ഇണ്ട് ണ്ട്
ആഹ് ഇവിടെ മഴയൊക്കെ ആയ കൊണ്ട് റേഞ്ച്ന് ചെറിയൊരു ഇഷ്യൂണ്ട്. ഹലോ കേക്കിന്ന?
ഇപ്പൊ കേക്കിണ്ട?
ആഹ് കേക്ക്ന്നില്ല. ആഹ് അന്നേരം ഭയങ്കര ഇതാ
ആഹ് എങ് എന്ത പൊർത്ത് എന്തിന എറങ്ങിയേക്ക്ണ്?
മോനെയും കൊണ്ട് ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയതാ. അവന് വെളിയില് ഇറങ്ങി കളിക്കണ ഭയങ്കര ഇഷ്ടാ. ഇങ്ങട്ട് ങ്ങട്ടൊരു പൂച്ചണ്ട് ഇവിടെ അതിനെയ് കൊണ്ട് ഓന് അതിന്റെ കൂടെ ഇങ്ങനെ ഓടി ഓടി കളിക്കും.
വളർത് വളർത്ത്ണ പൂച്ചയാ?
ആഹ് ഇവട്ത്തെ പൂച്ചയ. അതിനൊരു കു പൂച്ചക്കുഞ്ഞും കൂടി ഇണ്ട്. അതിന് ആണെങ്കി പൂച്ചക്കുഞ്ഞിനെ ആണെ എന്റെ
ആഹ് മാന്തണ നോക്കണട്ടാ
അടുത്തോട്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല. ദൂരെന്ന് കളിപ്പിക്കും. അതിന് ബേക്കറി എന്തെങ്കിലൊക്കെയ് കയ്യില് ഇട്ത്തോണ്ട് വന്ന് ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യൊള്ളു.
ആഹ് ആഹ് പിന്നെ ഇന്ന് എന്താ ഫുഡൊക്കെ ഭക്ഷണൊക്കെ എന്താ ഉച്ചയിക്ക്?
ഞാൻ വിടില്ല പോയാ അപ്പ എല്ലോട്ത്തും ഇന്ന് ഉച്ചക്ക് ചീനിയും, ചോറും.
ആഹ് എന്താന്നറിയോ ഇപ്പ ഇപ്പ നല്ലോണം മാ കുട്ടികളൊക്കെ ഉപദ്രവിക്ക മാന്തോക്കെ ചെയ്ത് നങേ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവുവേ. ഇഞ്ചക്ഷൻ ചെയ്യലും ഉം
അയ്യോ ഇവിടത്തെ പൂച്ച തന്നെ ഒരു മൂ ന്ന് വർഷം കൊണ്ട് ഇവിടേണ്ട്. പൂച്ചകളെ
ആഹ്
ഒരു പൂച്ച ഒരു പൂച്ച ഇണ്ടായിണോ അതിന്റെ കൊച്ചാണ് ഇത്. അത് ചത്തു പോയി ഇവിടന്നന്നെ അതൊരു സ്ഥലത്തൂന്ന് വന്നു കൂടിയതാ വൈകുന്നേരം. ആൾടെ കൊച്ചിനെ ഇവിടെയാക്കിട്ട അതിനെ പട്ടി പിടിച്ചോണ്ട് പോയി.
ആഹ് ആഹ്
ഇവിടെ ഇങ്ങനെ പട്ട് ട്ടീടെ ഭയങ്കര ശല്ല്യ പട്ടി ഇപ്പ. ഉം
നായല് ക്കെ കടിച്ചാല് ശ്രദ്ധിക്കണേ നായല് കടിച്ച് അവിറ്റളെ മാന്തിറ്റൊക്കെ ഉണ്ടെ പിന്നെ പൂച്ചെൾക്കു അത് ബുദ്ധിമുട്ടാവുവേ
ഇവിടെ അങ്ങനെ ഒരു പൂച്ച ഒരു പൂച്ചയില്ല ഈ പൂച്ച പ്രസവിച്ച കൊച്ചുങ്ങളെ അത്രം പറ്റി പിടിച്ചുക കൊണ്ട്പോയി ഒരു പത്ത് മുപ്പത എണ്ണത്ത പിടിച്ചുകൊണ്ട്പോയി കാണും ആഹ ആഹ് ആഹ ആ
ഉം ഇവിടെ ഞങ്ങളവിടതേ പോലെ ഒരു പൂച്ച ഉണ്ടന്ന് കൊറേട്ട് ആഹ് നല്ല മക്കള് പ്രസവിച്ചിട്ട് എല്ലാ കുട്ടികളെയും കൊണ്ടുപോയി ഇപ്പൊ ഒരു കുട്ട ണ്ടായി ഞങ്ങളോട് നല്ലോണം എണ്ങ്ങി ഉണ്ടായിരുന്നു ഫുഡൊക്കെ ഇട്ട് കൊടുക്കൻ തൊടാനൊക്കെ സമ്മയിച്ചിരുന്നു ഇപ്പൊ അതിനെ കാണാ അയിനെ പിടിച്ചോണ്ടായി തോന്നുന്നുണ്ട് അല ഇങ്ങനെ കൊണ്ടപോകുമ്പോഴും ഞമ്മുക്ക് എടങ്ങാറാണ് കാണുമ്പോളേ
ആ ഉം ഇവിടത്തെല് നല്ല നമ്മള് ഇ നമ്മുടെ വീട്ടില ഇട്ട കൊണ്ടുണ്ടാന്ന് വന്ന പ്രതീിങ്ങൾ മനസ്സിലാവില്ല അത് കൊണ്ടുവരും ഞങ്ങ ഇവിടെ കേയറിട്ടില്ല ഇവിടെ കേറി രണ്ടാമത്തെ ദിവസം ടി വി ഷോ നീ എവിടെങ്കിലും കൊണ്ടുപോക്കോ മനസ്സിലായതു പോലെ തന്ന നമ്മൾ എവിടെയങ്കില കൊണ്ടോ
ആഹ് വീട്ടിലെല്ലാരുംണ്ടാ ഒരു ഒരു കുട്ടിയനുള്ളു
ഉം ഒരാളേ ഉള്ളൂ രണ്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളു
ഉം ഉം
അങ്ങെ രണ്ട് വയസും നാല് ആഹ് ഉമ്മ ഉണ്ട് ഇതിപ്പം എന്റെ വീട്ടില അപ്പൊ ഹസിന്റെ ഉമ്മായും വാപ്പായും അനിയനും അനിയന്റെ വൈഫും ഉണ്ട്
ആഹ്
വീട്ടിലാരൊക്കെ ഉണ്ട്
ആണെങ്കിൽ അവൻ ഇവിടെ എന്റെ വീട്ടില് ഉമ്മ ആങ്ങള ചേട്ടത്തി ചേട്ടത്തിടെ കെട്ടിയോനും പിന്നെ അവരുടെ രണ്ട് മക്കളും
ആഹ് ഉം
അവിടെ ആരൊക്കെ ഉണ്ട് ഹലോ
ഇവിടെ രണ്ടാണും രണ്ട് പെണ്ണു ആണ് ഇവിടെ രണ്ടാണും രണ്ട് പെണ്ണു ആണ് പെങ്ങമാരെ കല്യാണമക്കെ കഴിഞ്ഞ് ഇക്ക ഇക്ക വേറെ പോയി ഉ അവിടെ ഇൻ്റെ വീട്ടില് ഏ മൂന്ന് ഏ ആറ് മക്കളാണ് മൂന്നാണും മൂന്ന് പെണ്ണും
ഉ ഉം ഉം ഇവിടെ പിന്നെ അതിന്റെ പ്രശ്നല്ലേ ഇവിടെ രണ്ട ആണുങ്ങ ആണുങ്ങളാ എൻന്റെ വീട്ടില് ഞങ്ങള് രണ്ട് പെണ്ണും ഒരാണുവാ നേഡം ഞങ്ങളുടെ രണ്ടുപേരുടേം കല്യാണം കഴിഞ്ഞു ആങ്ങളേടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആഹ് ആഹ്
കഴഞ്ഞീല്ല അല്ലെ ആ കല്യാണം കഴിക്കാൻ ആയിക്കണ
ആഹ് ഇപ്പൊ കെട്ടുന്നില്ല ഇരുപത്തിമൂന്ന് വയസ്സായതേ ഉള്ളൂ ഹലോ
ആഹ് ചെറുപ്പല്ലേ
ഉം അതോണ്ട് ഇപോയേ കെട്ടിച്ച്. ഉം ഇപ്പോയെ കെട്ടിച്ചെന്തിനാ അത്
ആഹ് അതന്നെ.
ഇല്ലാ
ആഹ്, അതന്നെ ആഹ് ചെറുപ്പല്ല ഒരു പത്ത് ഇരുവത്താറ് വയസ്സില് ഇരുവത്തഞ്ച് ഇരുവത്തഞ്ച് വയസ്സിലോക്കെ കല്യാണം കഴിച്ചാ മതി ഇരുവത്താറിലൊക്കെ. അവരൊന്ന് ഫ്രീയായി നടക്കട്ടെ.
ആളാണെങ്കിൽ ഇപ്പൊ വാടക വീട്ടിന്റെ അറിയിൽ ടെൻഷൻ അടിച്ച് നടക്കുവാ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട്, അപ്പൊ അതിനാ ലോണും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, കടങ്ങൾ ഒരുപാടുണ്ട്.
ആഹ്, പിന്നേ പറഞ്ഞാ ഒരു കല്യാണം ഒന്നും ഇപ്പോ അത്ര ചെറിയ രീതിയിലൊന്നും നടത്താനും പറ്റില്ല, അത്യാവശ്യം ഇതു ലാസ്റ്റ് കല്ല്യാണ അല്ലേ.
ആഹ്, അതാ ചെറിയ രീതിക്കൊന്നും നടത്താക്കൂലാ അതുവല്ല കല്യാണം ഒക്കെ നട പ്പേ പെണ്ണിനെ വാടക വീട്ടിലേട്ട് കൊണ്ടുപോവാൻ പറ്റൂലല്ലേ.
ഉം.
അന്നേരം ആള് ഗൾഫ് പോവാനുള്ള തൊക്കെ നോക്കാ ഈ ഇടെ ആയിട്ട് രണ്ട് ഇന്റർവ്യൂ ഉണ്ടായിന്നു പക്ഷെ അത്
ആഹ്.
ഇംഗ്ലീഷ് അത്ര അറിയാത്തെ കൊണ്ട് അവൻ സംസാരിക്കാനറിയില്ല.
ആഹ് ആഹ്. പിന്നെ കൊറെ കടത്തിന്റെ മേലെ കടാക്കിയിട്ട്ട്ട് കാര്യല്ലല്ലോ.
ഉം അതാ ഇപ്പൊ തന്നെ ഏകദേശം ഒരു രണ്ടു ലക്ഷത്തിന്റെ അടുത്ത് കടം ഉണ്ട്. അത് തീർക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ?
അതന്നെ ആഹ്.
ഉം ഞങ്ങ പറഞ്ഞു ഇനിയിപ്പോ ഗൾഫ് പോയി ഒരു വീട് ഒക്കെ വെച്ച് ഒരു ഇരുവത്താആറ് ഇരുവത്തേഴ് വയസ്സിലേ കെട്ടുന്നുള്ളൂന്ന്.
മ്മ്ഹ്, കൊഴപ്പില്ല അവ അവ അവര്ക്ക അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കി രക്ഷപ്പെട്ടു. ഉം
ഉം പിന്നെ ആള് ഒര് ആളെ കണ്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട്
ഹ് ഹ് അതന്നെ ഹ് ഹ് അവിടിക്ക് സമയാവണ്ടല്ലേ ഹ് ഹ്.
അവളേ പതിനട്ട് കഴിഞ്ഞ് പതിനട്ട് പിന്നെ രണ്ടു മാസംങ്ങാണ്ട് കഴിഞ്ഞ് അന്നേരം ആള് പഠിക്കുവാ.
ആഹ് ആഹ് അപ്പൊ അവരെ പഠിപ്പും കഴിയട്ടെ.
ഉം, അന്നേരം ആള് പറഞ്ഞ് എങ്ങനെങ്കിലും ഒന്ന് സെറ്റില് ആയിട്ട് വീട്ടിൽ ചെന്ന് ചോദിക്കാൻ.
മതീനല്ലേ.
ഒരു പൈസയൊന്നും ഇല്ലാത്ത കെട്ടിച്ചു കൊടുക്കൂലല്ലോ.
അതന്നെ ആഹ് ഗൾഫിലൊക്കെണ് നല്ല ജോബൊക്കെന്ന് പറഞ്ഞ സംഭവിക്കുല്ലോ പിന്നെ വീടില്ലാന്ന് പറഞ്ഞാ വാട ക്കാന്ന് പറഞ്ഞാലും അവര് സമ്മയിക്കൂല്ലെയ്.
ഏ.
ഉം.
എന്റെ മോളയും കൂടി നീ കഷ്ടപ്പെടുത്താൻ വേണ്ടിയാണോ കൊണ്ടു വന്നോ എന്ന ഒരു ചിന്ത അവർക്ക് വരും.
ആഹ്. അത് ശരിയാണ് ആഹ് ആഹ്.
അന്നേരം ആ കൊച്ച് ഇങ്ങോട്ട് പറയാ ചെയ്തെ എന്നെ വീട്ടിലോട്ട് വന്ന് ചോദിക്കണങ്കിൽ വീട്ടിക്കാര് സമ്മതിക്കില്ല, എനിക്ക് സമ്മതാണ് പക്ഷെ വീട്ടിൽ സമ്മതിക്കേണ്ടെ അന്നേരം വീട്ടുകാര് ചോദിക്കുന്നത് ആദ്യം തന്നെ ജോലി എന്തേ ണ്ടോ ന്നാരിക്കും ഗൾഫിലൊക്കെ പോയി കൊറച്ച് പൈ പൈസക്കെ ഒപ്പിച്ച് വീട്ടിലോടെപറഞ്.
ആഹ്
പ്പൊ ആള് ഗൾഫിൽ പോവാനുള്ള ഒരുതെരക്കില്ല കിട്ടുന്ന ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യ്‌ന്ന്‌ണ്ട്
ആഹ് പാവ എന്തേലും നല്ലത് നല്ലതായി കൊടുക്കട്ടെ അയിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കട്ടെ.
ആഹ് എനിക്ക് അതാ അതുമല്ല അനിയനെയാണ് അല്ല ഞങ്ങളുടെ ഉമ്മാക്കാണെങ്കിൽ രണ്ടറ്റാ മെഡിസിനൊക്കെ എടുക്കാനും പൈസ വേണം.
ഉം
ആഹ് അതുകൊണ്ട് ഞങ്ങക്ക് വാപ്പാനെ നഷ്ടപ്പെട്ട അ ഞങ്ങള ആഹ് ഞങ്ങള വാപ്പാ നഷ്ട്ടപ്പെട്ടപ്പോ ഉമ്മായാ ഞങ്ങളെ നോക്കിയത്.
ആഹ്
വാപ്പ മരിച്ചുപോയപ്പോ ആങ്ങെളെ
ത് ല്ലേ
ആഹ് അഹ് അപ്പ മരണപ്പെട്ടത അന്നേരം. ഹാങ്ങളെയും ഉമ്മയും കൂടിയാ ഞങ്ങളെ നോക്കിയത്.
ആഹ്
ഉ വാപ്പ മരിക്കുന്നതിന് മുന്നേ എൻറെ താത്തായെ കല്യാണം കഴിപ്പിച്ചിട്ടു പിന്നെ കുടുംബം നോക്കാൻ വാപ്പല്ലെങ്കിൽ
ഉമ്മയോ അങ്ങളെയോ വി എറങ്ങിയല്ലേ ഒക്കൂ.
അതന്നെ ആഹ്
ആൾടെ പതിനേഴാമത്തെ വയസ്സില് പതിനാറാമത്തെ വയ ഇന്നങ്ങണ്ടെ ജോലിക്കറങ്ങിയതാ.
മോൾക്ക് ഇവ ഇവിടെ മോൾക്ക്‌ കൊയപ്പന്നുല്ല്യാല്ലോ
ഇല്ലല്ല
ഹ
എ എനിക്ക് ആകെരുശ്വാസം എന്റെ ഹുസ്‌ബെന്റ ഹസ്ബൻഡ് മാത്രള്ളോ എനിക്ക് ഫുൾ സപ്പോർട്ട് പിന്നെ ഹസ്ബൻഡിന്റെ മ്മ എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ അത്ര സപ്പോർട്ടല്ല അവർക്ക് ഇടക്ക ഒരു അമ്മായ്യ്യമ്മ പോരാണൊക്കെ
ഹെ ആഹ് ഉണ്ടാവും. അഹ് എല്ലോടുതും ഉള്ളെല്ലേ.
ആഹ് അവര്
ഉം
ഓ അത് ഞങ്ങ അന്യൻന്റെ കല്യാണം ഇപ്പടുത്ത കഴിഞ്ഞേ നന വേറെരാള് വന്നപ്പോയേ എന്ത വന്നയാളും ഉം
ആഹ്
അതുല്ല ആള് വന്ന അടെ പ്രഗ്നന്റ് ആയി.
അഹ് ശെരി ആ
ഉം അപ്പം അവർക്ക്ന്ന് പറഞ്ഞ അവർക്ക് നോക്കാനും ആളായി അവർക്ക് കൊഞ്ചിക്കാനുള്ള ഒരാള് വളരും ചെയ്യുന്ന്.
ഉം
അന്നേരം എന്റി എന്റെ മോൻന്റെയും ആവശ്യല്ലല്ലോ
അതന്നെ ആഹ്
ഉം ഉം